കേക്കാണില്ലേ ഹലോ
ആഹ് കേക്കാ കേക്കാ
ആഹ് ആഹ് പറഞ്ഞോ എനാ ദേ കെടക്കാംപോണ് ഉം നാളസ്ക്ക്‌ ആഹ് നാളെ സ്കൂളില് പോണോല്ലേ രാവിലെ പോണോര്ണ്ട്
ആഹ് അപ്പ ചോറ് കഴിച്ചാര്ന്നാ
ആ ചോറ് കഴിച്ചാരുന്നു രാവിലെ കഴിച്ചാരുന്നു അല്ല ശെ രാവിലെന്ന് നേരത്തെ കഴിച്ചാരുന്നു
ആഹ് എന്നചൊർന്ന് കറി
കറി മീൻകറി ഇണ്ടായിരുന്നു സാമ്പാറ് ഒണ്ടായിരുന്നു ഉം തൈര് അക്കെ കൂടെ കൂട്ടിട്ട് കഴിച്ചെ ചൂട് ടല്ലേ അതുകൊണ്ട് മീൻകറി ഇതാക്കി കൊടുത്തില്ലഅത് മീൻകറി എടുത്തില്ലാരുന്നു ഞാൻ. അതുകൊണ്ട് ഇത് മാത്രം തയ്ര് സാമ്പാറുടെ കൂട്ടി കഴിച്ചു. ഉം
എന്നിട്ട് വേറെന്താ പരിപാടി ഇനി?
വേറെ എന്തിട്ടാ കിടക്കണംന്നണ്ട് എന്ന് വെച്ചാ നാളെ ഇനിയിപ്പോ വേറെ സ്ഥലത്ത് ഇന്റർവ്യൂവിനോള് പൊന്ണ്ട് അപ്പൊ ആഹ സ ഇത് സബ്മിറ്റ് ചെയ്യാനായിട്ടേ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്റെ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് ഇല്ല. അതനി എന്ത് ചെയ്യും എന്നാണ് ഇപ്പോ ജോലിക്ക് പോണോടുത്ത് സെറണ്ടർ ചെയ്തേക്കാം,
ആ അത് ചോയിച്ചെടുത്ത് കൊടുക്കാം അത് കൊഴപ്പമില്ല ഫോട്ടോ കോപ്പി യാലും മതിയല്ലോ
ഉം ഉ ഉം
ആഹ് ഇന്ന് പ്രശ്നല്ല അപ്പൊ രാവിലെ പോണോ
രാവിലെയല്ല പത്ത് മണിക്കാണ് അവിടെ ചെല്ലാം പറഞ്ഞേക്കണേ
പത്ത് മണി ആഹ് ആഹ് എന്ത അവിടെ എങ്ങനെയാണ് സമയം?
അവിടെ ഒമ്പത് മണിട്ട് തൊട്ട് അഞ്ച് മണി വരെ
ആഹ് ആഹ് കൊഴപ്പില്ല ദുരോണ്ടോ വീട്ടീന്ന്
ആഹ് ഇണ്ട് ഒരു ഒര് ഒരു ഹാഫ് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഉണ്ടാവുന്ന് തോന്നുന്നു
ആഹ് ആഹ്
ഉം പിന്നെ അതെ കൊറ നടക്കാനുണ്ട് ബസ്സ്റ്റോപ്പിന് അതാണ് ആകെ ഒരു ഇച്ചിരി ഇതൊള്ളൂ വെയിലാണല്ല ഭയങ്കര- അതുകൊണ്ട് അത് ഇതാക്കി നടക്കണതാണ് ഇച്ചിരി പാട്
ഓഹ് അവിടെ മഴയൊന്നും പെയ്യൂലല്ല ഇപ്പം
ഈ മഴയുടെ സമയം സെപ്റ്റംബറ് കഴിഞ്ഞിട്ടാണല്ലോ
ആഹ് എന്താലും കഷ്ട്ടായിപോയി
അതാണ് കൊറച്ചു നാള് ബുദ്ധിമുട്ടണ്ടിവരും കൊഴപ്പില്ല അതൊക്കെ ആ കാറ്റക്കെ ഉണ്ട് അത് പറഞ്ഞിട്ട് കാര്യംണ്ടോ നമ്മള് വെയിലുണ്ടല്ലോ വെയിലത്തു നടക്കുമ്പോ ഭയങ്കര ഇത് അതുകൊണ്ട് വേറെ മറ്റേ കുരുവും പൊങ്ങിയൊക്കാണ് മേലൊക്കെ അതുകൊണ്ട് ഭയങ്കര ഉത്യാവേഷ.
ആഹ അത് ശരിയാണ് വെയിലള്ളമ്പോ ചൂടൂരു വരുല്ലോ,
നീ ഫുഡ് കഴിച്ചാ?
ഇല്ല അ കഴിക്കാൻ പോണള്ളു ഇപ്പൊ പ്രാർത്ഥനകയിന്ന് ഇനി ഇരിക്കായിരുന്നു അപ്പ വിളിച്ച ഇനിയിപ്പൊ ഫുഡ് കഴച്ചിട്ടാണ് എക്സാം തന്നെയള്ള അടുത്ത ആഴ്ചപ്പ എന്തെങ്കിലും പഠിക്കണോ എന്നൊക്കെുണ്ട്, പഠിക്കണംന്ന് പഠിക്കണം എക്സാമ്മാ
സബ്ജക്ട് എന്തിട്ടാ?
ആ അദ്യത്തയത് ഫിസിയോളജി
ഉം
ഏ എല്ലാനും പാടാണ് എന്തേലും കാണിച്ച കുട്ടണം പഠിക്കണം പിന്നെ അത് കഴിഞ്ഞട്ടുള്ള എക്സാമിന് ഒരു ദിവസം ലീവള്ളൂ
ആഹ അല്ല എന്തായാലും ഇതായി അപ്പൊ പിന്നെ എന്തായാലും പാസ് ആകണം.
ഉ പാസാവം പാസാഹ ആവാതിരിക്കലല്ല
ഉ സപ്ലിമെന്ററി ഉള്ളതുണ്ടോ? സപ്പ്ളി എന്തെങ്കിലും ഉണ്ടോ?
ആഹ സപ്പ്ലി ഒരണമുണ്ട് രണ്ടാമത്തെ സമ്മില്. അത് ഡേറ്റ് വന്നിട്ടില്ല ഇതുവരായിട്ടും നമ്മള് കാശടച്ചർന്ന്, മിക്കവാറും ഈ എക്സാം കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ച തന്നെ ഉണ്ടാവും.
അതല്ലേ അത് ഭയങ്കര ടഫ് ആണന്ന് തോന്നല്ലേ?
ആ അത് ഈ എക്സാമിനേക്കാളും ഈ മൂന്ന് സബ്ജക്റ്റിനേക്കാളും നല്ല ടഫയ. അത് അത്യാവശ്യം കൊറെ ഉണ്ടോന്നും മനസ്സിലാവില്ല. പഠിക്കാനും പാടാ.
ഉം
പഠിക്കേന്നും അറിയില്ലഇനി.
പസ്
എന്ന നോക്കണം. അങ്ങനാ പിന്നെ അതായിനി ഇപ്പോം പ്രൊജക്ടും ലാഭും എല്ലാരും ഒരുമിച്ച് വരും. അതോടി കഴിഞ്ഞകഴിഞ്ഞ്.
ഉം ലാബ് എക്സാം എന്നക്കാവും അപ്പൊ?
ലാബ് എക്സാം എനിക്ക് തോന്നിണ്. ഒരു ജൂലൈ ആദ്യത്ത ആഴ്ചക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പ്രൊജക്ടിന്റെ വൈവയുംആ പ്രസന്റേഷന്ഒക്കെ.
അപ്പൊ ജൂലൈ അവസാനം ആവുമ്പോഴക്കും കോഴ്സ് ഫുളായിട്ട് മുടിയല്ലേ?
ആഹ തീരും തീരും ജൂലൈ അവസാനം പിന്നെ ആ സമയത്തേക്കും ഇതും ഫെയർവെല്ലും ഉണ്ടാവും. ഫെയർവല്ലും കൂടി കഴിഞ്ഞിണ്ടാണ് അത് വര്ന്ന്.
ഓ ഓ ഓ ഉം ഉം.
അങ്ങനെ എന്നിട്ട്.
നന്നായിട്ട് പഠിക്ക എന്തായാലും. എന്തായാലും ഇല്ല രണ്ട് പറഞ്ഞിട്ട് ഇത് ലാ ലാസ്റ്റ് ഇതാണ്. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് പഠിക്ക അത്ര ഉള്ളു ഉം ഉം
ഉം പഠിക്കണം പിന്നെഈ ഇവക്കെചെറുതായിട്ടൊരു ആഗ്രഹം. ഈ ഫോറൻസിക് സയൻസ് എടുത്താലോന്ന്? ഇപ്പൊ കൊറച്ച് ദിവസം ആയി എന്റെ മനസ്സിൽഇങ്ങനെകേൾപ്പറ്റിയിരിക്കണത്.
ഇല്ല ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഇനി എന്തിട്ടാണ് മറ്റേ ഇതാ.
ഇത് കഴിഞ്ഞിട്ട് ജോലി ചെയ്യും. ജോലിക്ക് നോക്കും ഒരു രണ്ട് ഒരു വർഷം. ഒന്നര വർഷം ജോലി ചെയ്തിട്ട് പുറത്തോട്ട് വല്ല ഫോറൻസിക് സയൻസ് പഠിക്കാൻ എനിക്ക് താല്പര്യം. ണ്ട് ഭയങ്കര ആഗ്രഹമുണ്ട് ഫോറൻസിക് സയൻസ് പഠിക്കണമന്ന്.
അത് കെമിസ്ട്രിയാണ് പക്ഷെ നല്ല ഇതാണ്. അങ്ങനെല്ല അത് ഭയങ്കര ത് ഇതാണെന്ന് പറയണേക്കാ കെമിസ്ട്രി തന്നെയാണ് അതിന്റെ ഇത് തന്നെയാണന്നാഎന്റെ ഒരു കൂട്ടുകാരിതി ടെ മോൾ അ അതിലെ എം സി യാണ് ഫോറൻസിക് സയൻസാണ് പക്ഷേ ഇതുവരെ ജോലിആയിട്ടില്ല
അത് നമ്മുടെ ഇവിടെ നിന്നാ ജോലി കിട്ടൂല അത് വേറെ കാര്യം.
ത്താണെങ്കിലും അവര് ഇപ്പോ പ്പോ അത്രയധികം ഇങ്ങനെ അങ്ങട് ജോലി സാധ്യത ഇല്ല ന്നാ പറയണേ നന്നായിട്ട് അമ്മ നോക്കിട്ടൊക്കെ പഠിച്ച് ഇതാക്കിയാമതി. കേറിയാ മതി അയ്നക്കാള് എനിക്ക് ഇതായിട്ട് തോന്നണത് കൊറച്ചും കൂടെ.
കൂടുതലല്ലേ.
ഏയ് ഇവിടെ കിട്ടോ ഏയ് അങ്ങനെല്ല. എത്ര പേരാണ് അതിപ്പോഒരു ട്രെൻഡ് ആയിക്കാണ്. എത്ര പേരാണ് ഇപ്പൊ ഫോറൻസിസ് സയൻസിലോട്ട്.
ഉം പക്ഷെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കൊറെ നാളായി. ഇപ്പം അല്ല ഇനി ജോലി കിട്ടിയില്ലെല്ലും കോയ്പ്പം. ല്ല എനിക്ക് ഡിഗ്രിയില് ഫോറൻസിക് സയൻസ് പഠിച്ച് എന്നൊരു സാധനം. കേറ്റാലോ അങ്ങനെ ഒര്ത്. ഡിപ്ലോമ ഇണ്ടാന്ന് അറിയില്ല ഫോറെൻസിക് സയൻസാന്നൊരു വലിയതായോണ്ട് ഡിപ്ലോമ ഇണ്ടാവാൻ ചാൻസ് കൊറവാണ്
അപ്പ ഇനി എന്തേയ്യും റെഗുലർ കോഴ്സിന് ചേർ എല്ല അപ്പൊ ജോലിക്ക് പോവാൻ പറ്റുന്നല്ലോ
അതാണ് ഞാൻ പുറത്തോട്ട് എബ്രോഡ് നോക്കാന്ന് വിചാരിക്കണത്
എബ്രോടെ അതാണ് കിട്ടൻ കിട്ടാനായിട്ടും പിന്നെ പോവാൻ ള്ള കോസ്റ്റ് അല്ലതേ നോക്കുമ്പോ ഇവിടെ തന്നെ നോക്കിട്ട് ആ പി എച്ച് ഇതീ നോക്കിയിട്ട് ഏതെങ്കിലും
ഇല്ല പി എച്ച് ഡീനോട് എനിക്ക് വല്ല താല്പര്യ ഇല്ല പോതുവ
ഇപ്പൊ നല്ലതായിരുന്നുന്ന് വെച്ചാ ഏതെങ്കിലും ഒരു കോളേജില് പ്രൊഫസറ ആയിട്ട് കയറിയാലും സുഖമായിട്ട് ഇതൊക്കെ അതിന്റെ ബെനിഫിറ്റ്ന്ന് വെച്ചാ വേറൊരു ജോലിക്കും വേറൊരു ജോലിക്കും ഇല്ലാത്ത ബെനിഫിറ്റ് അതിനുണ്ട് എന്ന് വെച്ചാൽ നമ്മിപ്പൊ ടീച്ചർ ആയതു കൊണ്ടായി ഞാൻ പറയണ മറ്റേന്ന് വെച്ചാ എപ്പഴും ജോലി ഇതുംല്ല ലീവല്ല ഞായറാഴ്ചന്ന് പറയാ ഇതാകുമ്പോ എത്ര നാളില് ആ ശരിയാണ് അങ്ങനെ അല്ലെങ്കിലും ഇപ്പൊ പി എച്ച് ഡി കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഇതായിട്ടുള്ള കേറി ചെയ്യ ഇപ്പൊ ജോലിക്ക് പോട്ട് അതിന്റെ ഒപ്പം
ഒരു വർഷം കഴിയണം സമയം പോവും
പെന്റ് നല്ലായിരിക്കുവല്ല
സ്റ്റഫെന്റ് എല്ലാർക്കും കിട്ടൂല
ഉം നോക്ക് അതിപ്പ ഇപ്പൊ ഇതൊക്കെ ഉണ്ടെങ്കില് കൊറച്ച് പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കില് ജോലിക്ക് പോയിട്ട് ഒന്ന് സ്റ്റേണായിട്ട് വേറെ ഏതെങ്കിലും ഇത് നോക്കണതായിരിക്കും നല്ലതന്ന ഉ
നോക്കട്ടെ ഞാാനിങ്ങനെ ആലോചിക്കണ്ട് അതിനെപ്പറ്റി അത് ചെയ്യണം ആ എങ്ങനെണ്ടേന്ന് നോക്കട്ടെ ഇതെന്തായാലും പാസവണല്ലോ ഇത് പാസയിട്ട നമ്മ അടുത്തയിലോട്ട് നോക്കള്ളൂ അത്
ഉം പ്ലേസ്മെന്റ് ഇണ്ടോ അവിടേ?
ആഹ് പ്ലേസ്മെന്റ് ഇണ്ട് പക്ഷെ നമ്മടെ ഇതിന് ഞങ്ങളടെ സബ്ജക്റ്റിന കൊറവാ എന്ന വെച്ച കൂടുതലും ഇപ്പൊ ബാങ്കും പിന്നെ കമ്പനിക്കാരും എന്നെുണ്ട് എന്നാലും പ്ലേ
ഉം ഉം
എന്നാല് എനിക്ക് പ്ലേസ്മെന്റില് കിട്ടാൻ വലിയ താല്പര്യം നമ്മളായിട്ട് പോയി അദ്വാനിച്ച്
അധ്വാനിച്ചാ അത് പുറത്ത് പോ പ്ലേസ്മെന്റ് ആകുമ്പോ സാലറി കൊറച്ച് കൂടുതലായിരിക്കും നമ്മളായിട്ട് അധ്വാനിക്കാനൊന്നുംല്ല പോയി നോക്കുമ്പോ സാലറി കുറവ അരിക്കും രണ്ടും അതാണ് വ്യത്യാസം
ആഹ് നോക്കട്ടെ പ്ലക്ഷെ പ്ലേസ്മെൻ്റീന്ന് കിട്ടാൻ ചാൻസ് കുറവാ. ഞങ്ങളൊന്നാമത് സെൽഫിനാൻസിംങ്ങൂടി ചെയ്യണ്ട്.
പോയി നോക്കണേന് കൊഴപ്പില്ലല്ലോ അത്ര ഉള്ളൂ. പ്ലേസ്മെന്റ് അതിന് ജോയിൻ ചെയ്യണേന് കൊഴപ്പുല്ലല്ലോ അത്രേ ഉള്ളൂ
ഉം അഹ് ശരിയാണ് അഹ്പ്പം നോക്കണം പ്ലേസ്മെന്റിന്റെ ഇപ്പെ എക്സാമും കാര്യങ്ങളും പിന്നെ ഇപ്പൊ ഞങ്ങടെ തീരാറായല്ലോ അതോണ്ട് വലിയ കാര്യമായിട്ട് ഇല്ല നോക്കണൊന്നുല്ല അതെ അന് ഓഫീസ്ണ്ട് പ്ലേസ്മെന്റ് സെല്ലുണ്ട് കോളേജില്
അപ്പൊ ഒന്ന് അപ്ലൈ ചെയ്ത് ഇടാർന്നില്ലേ അതാണ് ഞാൻ പറഞ്ഞ കിട്ടണംന്നല്ലേ ജസ്റ്റ് ഒന്ന് പോയിനോ ലോ അത്രൊള്ളൂ ഉം
ആഹ് അങ്ങനെയൊക്കെ കാര്യങ്ങള് ഇങ്ങനെയൊക്കെ ഓരോ ആലോചനയിലാണ്. പിന്നെ പണ്ട് ഫോറസ്റ്റ്രി എടുക്കണോന്ന് ആഗ്രഹുണ്ടായി
ഏ ഫോറസ്റ്റ് ഒന്നും സെറ്റ് അത് ഭയങ്കര ഒന്നാമത് പെണ്ണുങ്ങക്ക് അത് ഭയങ്കര പാടാ എല്ലാ ജോലിയും പെണ്ണുങ്ങക്ക് ഓക്കെയാണ് പക്ഷെ ഇത് ഇച്ചിരി ടഫാ ഡിഫിക്കൽറ്റാണ് അതാണ് നമ്മള് മേ ഇതും കൂടെ ഫിസിക്കലിയും കൂടെ സ്ട്രോങ് ആയിരിക്കണം അതാണ്
ഉ. അങ്ങനെ പക്ഷെ ഫോറൻസിക് എനിക്ക് താല്പര്യ ഉണ്ട്. ഞാൻഎന്തായാലും ആവഴിക്ക് നോക്കും, ഒര്ജോലിയൊക്കെ കിട്ടി കഴിഞ്ഞാ മെല്ലെ കാശെക്കെ ഇണ്ടാക്കികഴിഞ്ഞിട്ട് അതന്തായാലും മനസിലിരിപ്പുണ്ട് അത്
ഉം
എന്നിട്ട് പിന്നെ വീട്ടിലെല്ലാർക്കും സുഖം
ആ എല്ലാരും. സുഖാസുഖായിട്ടിരിക്ക്ണ്. മ് കഴിക്കാറായില്ലേ ആ വെക്കേഷൻ കഴിയിണു ഒ ന്നാത്തിയാണ് തൊറക്ക് ണേ
ആആ നന്നായി, എല്ലാ നും ച്ചാ. സ്കൂളത്തേക്ക്ള്ളത്.
ഇല്ല ഇല്ല ഇനിയിപ്പ നാളെ നാളെ ഇത് കഴിഞ്ഞിട്ട് എന്റെ, ഇത് നോക്കിട്ട്. പോയി വാങ്ങിക്കണം.
ഉം
ആ. നാ, നാളെ ശനിയാണല്ലേ ഓക്കെ അപ്പൊ ഉണ്ടാവില്ല പോയിവാ. ങ്ങാലേ
ഉം
ഉ, എന്ത്
വേറെ എന്തട്ടാ?
വേറെ ഇങ്ങനെയൊക്കെ പോണ് അത്രേ ള്ളു. ചൂടുണ്ട് അയിന്റെ ഒരിതള്ളൂ വേറെ കുഴപ്പൊന്നുല്ല.
രണ്ടു സായിട്ട് പെയ്തിട്ട്ല്ല, എന്ത് പറ്റിയത് അറീലാ അല്ലെൽ മഴക്കാര് അന് പെയ്യണതാർന്നു മഴ കാരുണ്ട് പക്ഷെ പെയ്യ്ള്ള.
ഉം, ഉം, ഉം
ഒര് ഇടിമിന്നല്ണ്ട്‌ വേറൊന്നുംല്ല.
ഉം
അങ്ങനാ
ആ നേരത്തേ ആടെ
ഉം അതെന്തായാലും കഷ്ടയിപോയി
ഉം കഷ്ടൊന്നുംല്ലല്ലാ ജോലിക്കാ
ഉം ക്കാറുന്നില്ലായ
ആഹ. വാങ്ങിക്കണം
വാങ്ങിക്കാവേച്ചു ചൂടൊക്കെല്ലേ കുറയല്ലോ
ഉം. കാഷക്കെ കേട്ട്വേണംഇപ്പൊഫീസുംകാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിന്റെ ടെൻഷനും കുറച്ച് ഇ എം ഒക്കെ ഉണ്ട് അതി്റെ ടെൻഷ. അതൊക്കെ കഴിഞ്ഞട്ട് പതുക്കെ വാങ്ങിക്കണംണ്ട്.
ആഹ. അല്ലെല് മറ്റേ ഇത് ഓഫർ ഉണ്ടാവൂല ഇപ്പ.
ഉം ഇപ്പ ഓഫർ അധികം ഇല്ല എന്ന്ച്ചാൽ, ഇപ്പ എല്ലാരും വാങ്ങിക്കണ സമയണ്ട്. ഭയങ്കര കൂടുതലായിരിക്കും. എ സി വാിക്കണമെങ്കിൽ ആ മഴ പിടിക്കുമ്പോ, വാങ്ങിക്കണ. അപ്പ. അതികം പൈസ ഉണ്ടാവില്ല കുറവായ ഉ
എന്നാന് നോക്കിയന്നാ.
ആഹ ശരി. എന്നാ ഓക്കെ എന്നാ ഓക്കെ ആഹ ഓക്കെ ഓെ ബൈ. സൂപ്പ് നയിട്ട്.